പോന്നെ അറിയുന്നില്ല സത്യത്തില് ആഹ് അതാ പ പതിനൊന്ന് മിനിറ്റ് ആകുമ്പോ തന്നെ കട്ടാവുല്ലോ
അപ്പത്തെ അപ്പതന്നെ കൊറോണ വന്നപ്പോ അങ്ങനെ സൗണ്ടിന്റെ
ആഹ്
പിന്നെ അതൊണ്ട് ഓക് ട്യൂഷനൊന്നും എടുക്കണ്ടി വന്നിട്ടില്ല അതൊണ്ട ട്യൂഷൻ നമക്കറിയാവൂല്ല എങ്ങനെ പഠിപ്പിക്കണ്ട റിയ ആഹ് അറിയ ഞാന് ഇവിടെ വേറെ ഇവിടെം പിള്ളേര്ക്ക് ട്യൂഷൻ എടുക്കുന്നുണ്ട് ഇവിടെ ഞാൻ വേഗം മൊ ആഹ് വേറെ മക്കൾക്ക് ട്യൂഷൻ എടുക്കുന്നുണ്ടായിരുന്നു അപ്പൊ അന്നേരം നോക്കുമ്പം ഇവിടെ പിള്ളേര് പഠിക്കത്തല്ലായിരുന്നില്ല. ഞാൻ ട്യൂഷന് എട്ക്കാൻ പോയാല് ഇവര് പഠിക്കൂല
ആഹ് അത് ട്യൂഷൻ ന്ർ
ഔ അതു കൊണ്ട് ഞാൻ ട്യൂഷനെട്ക്കല് നിർത്തി ഞാപം
ആഹ്
മോൾ ഇങ്ങനെ കൊറച്ച് ഡിലേ ആയി പോയി പഠനത്തില് അപ്പൊ അത് കാരണം ഉം അപ്പൊ അത് കാരണം പിന്നെ ചോച്ചപ്പ മക്കളുടെ പഠനത്തെ ബാധിക്കുമ്പോ നമ്മൾ എടുത്തിട്ട് കാര്യ ഇില്ലല്ലോ
അതെ അതെ
പിന്നെ ഞാൻ മോളൊ ഒരു എട്ടാം ക്ലാസ്സിലൊക്കെ എത്തി കഴിയുവാണെങ്കില്
ആ പിന്നെ തന്നെ പഠിക്കാനൊക്കെ ആവുവല്ലോ
ആ അപ്പൊ അതുകൊണ്ട് ഞാൻ പിന്നന്ന് വിചാരിച്ചു അതുകൊണ്ട് പിന്നെ ഇനി എട്ടാം ക്ലാസ്ക്കെ കഴിയട്ടെ എന്നിട്ട് പതുക്കെ ട്യൂഷനൊക്കെ എടുക്കാം അപ്പത്തേക്കും മോൻ മോന് ഒരിച്ചിരിയാകും
അതെ
ഉ ഉ അപ്പം അങ്ങനെ വിചാരിച്ചോണ്ടിരിക്കുന്നു
ആഹ് ആണല്ലേ ഇല്ല കുഞ്ഞുങ്ങളെ ഇപ്പൊ കൊണ്ടുവരുത്തതേ ഒള്ളൂ മാമന്റെ വീട് വരെ കൊണ്ടുപോയായിരുന്നു രണ്ടുപേരേം ആ ഇപ്പൊ കൊണ്ടുവരുത്തതേ ഒള്ള് കൊണ്ട് വന്ന് കഴിയുമ്പം നല്ല മേളവാ പിന്നെ
അതെല്ലേ അതെല്ലേ ആ അ നടക്കോപ്പ മക്കളെ
ആഹ് രണ്ടര വയസ്സുണ്ട്
അതേല്ലേ
ആ നല്ല ഓട്ടവ ഓട്ടോം ചാ ടോം ബഹളോവ
അതേല്ലേ
ആ
ആ ഭഷണോക്കെ സ്വന്തവാരി കഴിച്ചത് കഴിക്കുവോ
ആ കൊടുത്താ കഴിക്കും അവിടെ നമ്മള് ഇപ്പൊ ഈ ഈച്ചയൊക്കെ ഒള്ള സമയായതുകൊണ്ട് ഞങ്ങള് മാക്സിമം വാരി കൊടുക്കും കാര്യം തറയിലൊക്കെ ഫുഡ് ഫുഡ് വീണ് കഴിഞ്ഞാല് ഈച്ചശല്യം കൂടുതലല്ലേ ഈച്ച് മാത്രല്ലല്ലോ ഇപ്പം മഴക്കാലം തൊടങ്ങിയത് കാരണം പനിയും പുതിയ പുതിയ അസുഖങ്ങളും ഒക്കെല്ലേ
ആത്തുണ്ട്
അപ്പൊ അത് കാരണം
അപ്പം അത് തന്നെയാ ആാ കുഞ്ഞുങ്ങളല്ലേ കുഞ്ഞങ്ങള് വാരിട്ട് കഴിഞ്ഞാല് എന്തോരും കഴിക്കും ഉം ഉം പേടിയാണ് പിള്ളേരെ ഇപ്പം കൊറോണ ജെയിച്ച് വന്നിട്ടില്ലെന്ന് പറേന്ന കേട്ടു
ആ പുതിയ ഇപ്പം എബോളെയുള്ള ആരോ വന്നിട്ട്ണ്ടെന്ന് പറയ്ന്നു ബോളെ ഒള്ളാ ആരോ വന്നിട്ട് ന്ന് പറായുന്നു വാർത്തക്ക്യാത്ത് കേരളത്തില് വന്നിട്ട്ണ്ട് പുതിയ പുതിയ അ അസുഖങ്ങളാണ് അപ്പം നമ്മള് മാക്സിമം പരമാവധി സൂക്ഷിക്ക്യാ പ്പ അത് കാരണം ആരോഗ്യ ത്തിന്റെ ആരോഗ്യ മന്ത്രാലയത്തിന്റെ താെണ്ട് പനിയാെള്ള കുട്ടികളെ ഒന്നും സ്കൂൾലേക്ക് വിടര്തെന്ന്
ആ പനി കിട്ടിയിട്ടുണ്ട് ഉം അറിയിപ്പ്കളൊണ്ട് ഇവ്ടെ വിടാൻ പാടില്ല വീട്ടി വെച്ചോണ്ടി ഉം നമ്മടെ വീ വീട്ടില് വെച്ചോണ്ടിര്ന്നാല് അതിലും വല്ല്യാ പ്രശ്നാ വെള്ളത്തി കളിക്കും പൊറത്തെറങ്ങും
അതെ ആ അടങ്ങി ഇരിക്ക്ന്ന പ്രായം അല്ലല്ലോ
അത് തന്നെ അത് കൊണ്ട് നമ്ക്ക് അതിലും പ്രശ്നാ
അതേ
അതെ അങ്ങനെ അതോണ്ട് പ്ശെ ഇപ്പം കണ്ട്ല്ലെ മാങ്ങ പഴുത്തു മാങ്ങയാണെങ്കില് വവ്വാലാണെങ്കി ഭയങ്കര ശല്യം
വാവ്വാലിന്റെ ശല്യം ഒ ങ്കി നമ്ക്ക് കഴിക്കാനും പേടിയാവും
അതന്നെ പശെ ക നമ്മള് നോക്ക്മ്പോ മാങ്ങ കട്ച്ച്ട്ടൊന്നും ണ്ടാവില്ല പശെ എന്നാലും ത്
അതാ അതാ
ഉം ഉം ഉം ഉം
എന്തെല്ലാ അസുഖങ്ങളാ വന്ന് മാറിയെ നിപ്പാ ത് ന്റെ എടേക്കൂടെ നീപ്പയും ആർക്കൊക്കെയോ വന്ന് ഇപ്പോ
ആ നിപ്പ വന്നിട്ട് ഞാൻ കണ്ടട്ട മാ
ആ അതാ മൊത്തത്തി നമ്മള് അതാ പല വഴിക്കുന്നു പല പല അസുഖങ്ങൾ വരാ
പുറകെ പുറകെ എന്തൊക്കെ വരുന്നേ ആർക്കറിയാ
അതാണ് നമ്മള പ്രതീക്ഷിക്കാതെ കൊറോണ വന്നതു പോലെ ഇനി എന്തെങ്കിലും പുതിയത് വരാനു ഉണ്ടോന്ന് പോലും അറിയൻ വയ്യ
അതെ കൊറോണേന്റെ ന്നെ ക്ഷീണം തീർന്നിട്ടില്ല ഇതുവരെ
ആതാ
ഞങ്ങടെ ഉണ്ട് ചേട്ടായിന്റെ കൂടുത്തിൽ ജോലി ചെയ്തോണ്ടിരുന്ന ഒരു പിന്നെ പെൺകുട്ടി ഒരു ഒരു പെൺകുട്ടി തന്നെ പെൺ നേഴ് പുള്ളിക്കാരി കൊറോണ വന്നിട്ട് മ ച്ചത ഭയങ്കര അത് ഭയങ്കര ഫീലായിപ്പോയി ഇ ഇരുപത്തി ഏഴ് ആ ഒരു ഏജ് വയസ്സേ ഉണ്ടായിരുന്നുള്ളു ഉം നല്ല മെടി കത്തി രു മോളായിരുന്നു അവരുടെ കൂട്ടത്തില്ൽ അവരുടെ കൂട്ടത്തില് ജോലി ചെയ്തോണ്ട് നല്ല മോളായിന്ന് വച്ചാ നല്ല മോളായിരുന്നു മോക്ക് ആ കൊറോണ വന്നിട്ട് ആ പിന്നെ അറിഞ്ഞുന്ന് വെച്ച ഇ പനി ഒ പനിക്കന്ന പോലെ തോന്നി ജോലി സ അന്ന് പനിക്കുന്നുന്ന് പറഞ്ഞു അങ്ങനെ അവരോട് വ പിക്കുന്നുണ്ട് ഡോക്ടറെ കാണിച്ചപ്പ ഡോക്ടർ പറഞ്ഞു നോക്കാന്ന് പറഞ്ഞ് അപ്പം കൊറോണന്റെ ടെസ്റ്റിലൊക്കെ പോവരുന്നു അങ്ങനെ വഗം ടെസ്റ്റ് യ്ത് നോക്കിപ്പോ ഞ്ഞു കൊറോണ അപ്പ വേഗം ക്വാറ ൽ നിന്നോള അമ്മ അങ്ങനെക്റന്റൈനിൽ നിന്ന് ഒരു ഒരാഴ്ച കഴിഞ്ഞപ്പോത്തേക്കും പനി യങ്ങ് കൂടി അവൾക്ക ഇങ്ങനെ ശ്വാസം എടുക്കാൻ പറ്റാണ്ടെനിക്കെ ശ്വാസം എടുക്കാൻ പറ്റാണ്ടായിപ്പോയി പിന്നെ വെന്റിലേറ്റർല് ആ മൂന്നാലു ദിവസം വെന്റിലേറ്ററ് കെടന്ന് പിന്നെ പോയി ആള് എപ്പഴും നമുക്കത് സഹിക്കാൻ പറ്റില്ല കാരണന്നാച്ച അന്നേരൊക്കെ ഇങ്ങനെ അടക്കുന്ന ആ ഒരു രംഗൊക്കെണ്ടല്ലോ മറ്റേ മറ്റേ ഒര് ഒരു പ്ലാസ്റ്റിക്കിന്റെ ട്രെസ്സാെക്കെ ഇട്ടിട്ട് ഓ അതാ ഞാൻ പറയാതൊന്ന് ഉം
പെട്ടവരെയൊക്കെ വേണ്ടപ്പെട്ടവർക്കൊന്ന് കാണാം പോലും
ആണ് അതന്നെ ഞാൻ പറ അത് ഒരു ഭീകരമായ ഒരു സമയയായിരുന്നു ആ ഒരു ഒരു
അതേ
ഒന്നര രണ്ട് രണ്ട് വർഷത്തോള അല്ലേ അയ്യോ ഉം
ആ നമ്മളെ ആദി പിടിച്ച് വീട്ടിലി രിക്കുവാണെങ്കിലും ആദിയല്ലേ മ്മ്ക്ക് വാർത്തകള് കാണുന്നതിന്റെ ആ ഒര് വഴിക്ക് ഒരു പനി വന്നാൽ തന്നെ കൊറോണയാണോന്നുള്ളൊരാതി
അതേലേ പനി വന്നാലും പ്രശ്നം പനി വ ജലദോഷം വന്നാ
അതാ അതേ
പിന്നെ അത് കഴിഞ്ഞിട്ട് വന്ന വാക്സിനും പ്രശ്നായിരുന്നുട്ടോ
അതെ അതെ അതെ ശെരിയാ അതിനു ശേഷം ഈ വാക്സിൻ മൂലം വേറെ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്
ആ അത് അതിലൊരു ഉണ്ട് കൊറേ പേര്
അതു അല്ല ഈ വാക്സിന് ശേഷ ഷാണ് കൂടുതലും ഇപ്പം കുട്ടികൾ ജനന നിരക്ക് കൊറവാണ് പ്രത്യുല്പാദന ശേഷിയൊക്കെ ബാധ ബാധിച്ചിട്ടുണ്ടെന്നാണ് പറയു
ആ ആ ആ അങ്ങനെയും പറയുന്നുണ്ട് ഇനി അതിനെ ചൊല്ലി എന്ത അതിനെ ചൊല്ലി
ഇപ്പം നമ്മള് ഞാന് തന്നെ വാക്സിൻ എട് ത്ത് എങ്കിലും വിവാഹ ശേഷം പിന്നെ കൊറച്ച് ദിവസം രണ്ട് മൂന്ന് മാസം ട്രീറ്റ്മെന്റ് എടുത്തിട്ടാണ് കൺസീവായത് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന അതെ ആഹ് അതെ നമ്മുടെ കൂടെ ആ സമയത്ത് കല്യാണം കഴിഞ്ഞാൽ മിക്ക പേരും അങ്ങനെ തന്നെ ആായിരുന്നു
അതെല്ലെ ഉ എന്ത
ണ്ടായിരുന്നു അത് വാക്സിന്റെ പ്രശ്നമാണെന്ന് തോന്നുന്നു ഒരുപാട് കേസ് ഇങ്ങനെ വരുന്നുണ്ട് ഉ
അതേല്ലെ ആഹ പറയാൻ പറ്റത്തില്ല നമക്ക് നമ്മള അറിയില്ലല്ലോ
അതെ
നമുക്കത്
അതല്ല വാക്സിൻ നിർമ്മാണ സമയത്ത് ആ നി അത് നിർമ്മിക്കുന്ന ഡോക്ടേഴ്സിനും അറിയത്തില്ലല്ലോ ഇതിന്റൊർ പ ഫലങ്ങൾ എന്തോന്ന്റിയാം
ആഹ അത് സത്യ ഇനി എന്തക്ക ഒക്കെ വരുന്നും അറിയത്തുണ്ടാവില്ലല്ലോ
അതാ അന്നേരം കൊറോണ പ്രതിരോധിക്കാന്നുള്ള ഒറ്റ ഉദ്ദേശല്ലേ ഉള്ളൂ എങ്ങനെയെങ്കിലും വരിക്കാതിരിക്ക ക്കാൻ വേണ്ടി നമ്മള് പ്രതിരോധം കൂട്ടാൻ വാക്സിൻ എടുക്കുക എന്നുള്ളത് ഉണ്ടായിരരുന്നുള്ളല്ലോ നമ്മക്കപ്പൊ വേറെ ചിന്തകളും ഒന്ന ഇല്ലല്ലോ
ഇല്ല ഇനിയിപ്പോ കൊറോണ തിരിച്ച വന്നല് നമുക്ക് വരൂല എന്നാണ് അവര് പറയുന്നത്
അതെ അല്ല നമുക്ക് കൊറോണ വന്നാലും മരണം സംഭവിക്കത്തില്ല എന്നുള്ളതേ ഉള്ളൂ വഴത്തില്ല എന്നൊന്നും ഉറപ്പില്ല നമുക്ക്
അതിന്റെ പകരത്തിന് ഇപ്പോ ഓരോരോ പ്രശ്നങ്ങൾ വേറെ ഉണ്ടല്ലോ
ആ അതെ നമുക്ക് വേറെ ഒരുപാട് ആരോഗ്യ പ്രശ്നം
ഉണ്ടണ്ട് പക്ഷെ നമ്മുക്ക് പണ്ടത്തെ പോലെ ഇങ്ങനെ ജോലിയൊന്നും ചെയ്യും പറ്റില്ലല്ലോ
അതെ
ഞാനിങ്ങനെ
ഒരു ചെടിന്നുമല്ല നമുക്ക് മൊത്തം ശ്വാസം മുട്ട അലർജി പ്രശ്നം ങ്ങൾ വിട്ട് വിട്ട വിട്ട് പനി പനിയായിട്ട് വരുന്നില്ല ജലദോഷവും അങ്ങനെ മുമ്പ് ഈ പ്രശ്നങ്ങളൊന്നുംല്ലായിരുന്നു
ഞാൻ എനിക്കിപ്പോ ഒരു രണ്ട് മൂന്ന് വർഷമായിട്ട് എനിക്ക് മൂക്കിക്കൂടി ഇങ്ങനെ ഇങ്ങനെ വെള്ളം പോലെ വരും രണ്ടുസം സം വരും മൂന്നാം ദിവസം എനിക്ക് വരൂല സാധാരണ മൂന്നൂസം കഴിയുമ്പോ എല്ലാർക്കും ഇങ്ങനെ നല്ല കട്ട ട്ടയ്ക്ക് വരുമല്ലോ എനിക്ക് അങ്ങനെ എനിക്കങ്ങനെ വരൂല്ല എനിക്ക് പിന്നെ ഉള്ളിക്കേറി നമ്മളിങ്ങനെ വലിച്ച് ഇങ്ങനെ ഉള്ളിക്കൂടെ വായിക്കല് ഉള്ളക്കലും കല് വലിച്ച് കളയണം
ആഹ അത് എനിക്ക് തോന്നു പൊതുവേ എല്ലാർക്കും ഉണ്ടെങ്കിൽ തോന്നുന്നു എനിക്കും അങ്ങനെ തന്നാ വിട്ടു വിട്ടതൊക്കെ പൂർണ്ണമായിട്ട ത് പനി വന്ന മാറുന്നില്ല നമുക്ക് പനി ആവുന്നില്ല ഇത് ഇങ്ങനെ മൂക്കടഞ്ഞു നിന്ന് രണ്ടു ദിവസം നിൽക്കും പിന്നെ നോർമൽ ആകും വീണ്ടും കുറേ ദിവസം കഴിയുമ്പോ രണ്ടു ദിവസം നി
ആഹ ആ പണ്ടൊക്കെന്ന് വെച്ച എനിക്ക് പനി വന്ന ജലദോഷം വന്നാല് രണ്ടു ദിവസം കഴിയുമ്പോൾ നോർമലി ആകുമായിരുന്നു ഇപ്പം എന്ത് പ റ്റിയാവം ഇല്ല അതും വല്ല വല്ല വൈറസും വന്നതാണോന്ന് അറിയത്തില്ലല്ല പുതിയ വൈറസായിരിക്കും അപ്പൊ ഇവിടെ എന്നെ കളി ആക്കും എന്നാ നീ ആ നി എന്ന ആ വൈറസിന് പുതിയ പേരൊക്കിട്ടോളാം പറയും എന്നോട്
അല്ല നമ്മക്ക് പറയാൻ പറ്റത്തില്ല
പറയും പിന്നെ എന്തെങ്കിലും വന്ന കഴിഞ്ഞാൽ ആ എനിക്ക് ഉടനെ ആ രോഗമാണ് ഈ രോഗാന്ന് പറഞ്ഞു പറയന്ന് പറഞ്ഞ് എന്നെ എപ്പോഴും കളിയാക്കും ചേട്ടൻ ഞാൻ കളിയാക്കുന്ന അല്ല നമുക്ക് വരുന്ന അസ്വസ്ഥത നമ്മുക്കൊരു പേടി ഉണ്ടാവല്ലോ
അതെ
ഉം ഉം ഉ ആല്ല
നമ്മടെ കോള്പ്പം വീണ്ടും കട്ട് ട്ടാവാറായിട്ടോ
ആഹ് ന്നാ പിന്നെ കെട്ന്നൊറങ്ങിക്കോ നാളെ വിളിക്കാം
ഓക്കേ
ക്കെ